ഹലോ ഹലോ കേൾക്കണില്ല ഹലോ ഹലോ
ഹലോ ആ കേൾക്കുന്നില്ല ആ കേൾക്ക ഇണ്ട
ആ കേൾക്കുണ്ട് എന്തൊക്കെയ സുഖല്ലേ
ആ ആ ആ സുഖന എന്തൊക്കെയണ്ട് പാട് ആ എന്താ ആഹ പിന്ന ചായൊന്നും കുറിച്ചിട്ടില്ല ഇല്ല കുറിച്ചിട്ടില്ല എല്ലാരും കൂടി കുടുക്ക നോമ്പണന്ന എല്ലർക്കും അപ്പൊ
ആഹ
ആഹ് കുടിച്ചിട്ടില്ല അപ്പൊ ഇണ്ടാക്കാന് ഒന്നും ഇണ്ടാക്കിട്ടില്ല ജ്യൂസ് ജ്യൂസ് ഉണ്ടാക്കണം പിന്നെ ഇവിടെ പള്ളിക്കൊന്ന് കുറച്ചേ പത്ത്ട്ട ഇർച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് ആഹ അപ്പൊ ആ പരിപാടിന്ന് എ തോ ഏതൊരു താളെ പണ്ടുള്ള ഏതോ തങ്ങളാന്തോ നേർച്ചന്ന് അഞ്ഞ എനിക്കറിയില്ല നമ്മള ഇവിടെ മരക്കളല്ല അപ്പ നമ്മുക്ക്ല്ലത അറിയില്ലോ
ആഹ ആഹ ആഹ
അപ്പൊ അവിടെ പോയി് മാപ്പളീം കുട്ടികള ഒക്കെ പോയിട്ട് ഇറച്ചി പത്തിരി ന്റെ ഇവിടെമമാക്കും നാത്തുനക്കൊക്കെ ഇണ്ട് ആഹ അപ്പൊ അവരിനി നോമ്പത്താ വരുമ്പോ ന്തെും ഉണ്ടാക്കിട്ട് വേണം വെള്ളം എന്തെങ്കും ണ്ടാക്കിട്ടാണ വേണം ആ കുട്ടികളൊക്കെ ത ഒരാൾ ഇതാടാ ഒരാൾ പൊറത്ത് കളിക്കാൻ പയിക്കുന്നു ഉം ഉ ചായടചാ
ചായ ജ്യൂസ് ബട്ടർ ജ്യൂസ് അടിച്ചന്ന് അത് കു ഈ കുട്ടികൾ സ്കൂളിട്ട് അതിനേക്കത് കൊടുത്തു പിന്നെ മന്തി കുറച്ച് കൊടുന്ന
ആ
അത് കുട്ട്കൾക്ക് കൊടുത്ത് അപ്പൊ അങ്ങനെയ കഴഞ്ഞഞ് ഇന്നും ചായയും കടിയില്ല ഇ ജ്യൂസും ഇത
ആ ഇനിയിപ്പ രാത്രികൾക്ക് ആ ഇഞ് രാത്രികൾക്ക ആആ
അത് വൈകുന്നല് എലഛം പണി കഴിഞ്ഞ് വരുമ്പോളേ മന്തി ചോറ് കൊടുന്നത് ഓല് വെച്ച്
ഉം ആ എല്ലാ രാത്രി എല്ലാർക്കും പറ്റോക്കറല്ല ഉച്ചക്ക് വെച്ചത് രാത്രിെടെ ചെറിയ വീട്ട
ആ അവിടെന്നും പറ്റൂലന നിമ്മപ്പള്ളൊന്നും അന്നൊന്നും പറ്റൂലേ പക്ക ഞങ്ങള് ഞങ്ങൾ വൈകുന്നേരം ഒന്നുംവേറെ വെക്കല്ല രാവിലെ വെക്കണല്ലേ പക്ഷെ ഇന്നിപ്പോ ആ ചോറ് കിട്ടിയ കാരണം മന്തിച്ചോറ് കിട്ടിയ കാരണം രാവിലത്തെ ചോറ് തൊട്ട് തൊട്ടില്ല ഒരാൾ ഞാൻ ആരുച്ചക്കെ ചോറ് ഞാനൊരു ഒരു മണിയൊക്കെ ആവുമ്പോ പുട്ടും ബീഫും തിന്നീന്ന് അത് കാരണംക്കും ചോറിന്ന വലയാവസ ണ്ടായിനില്ല എല്ലാരും കുട്ടികളൊക്കെ സ്കൂൾ പോയപ്പളേള ച്ചും ഞാനുള്ളതാണ് അപ്പൊ കുട്ടികളക്കായപ്പള് ആ പിന്നെ വെച്ച ചോറൊക്കെ അങ്ങനെ ഇരുന്നു ഇവിട
ആ എന്താ മീൻ കിട്ടി
മീനില്ല മീനല്ലേ ഞാൻ സാമ്പാർ ച ഉണക്കൽ പൊരിച്ചു ഇന്നലത്തെ കുറച്ച് പോത്ത് വരട്ടിയത്ണ്ടായി അത് അത് കൂട്ടിയിട്ടാണ് ബുട്ടൊക്കെ തിന്നുന്നത്
ആ അന്ന് ഞങ്ങൾക്ക് വലിക്ക ഒന്ന് കുറച്ച പോത്താ കിട്ടിയത് എല്ലാരും കുട്ടികള നാത്തൂന്റെ മോന എന്റെ മോനും എന്റെ നാപ്പളി എല്ലയി നമ്മൾ ഇവിടുന്ന്റച്ച പത്തിരി ഉണ്ടാക്കിയിട്ട് പോവും
ആ ഞങ്ങള അവിടെ ഉണ്ടായാലുണ്ട് അങ്ങനത്തെ പരിപാടികാണ്
ആ ഇവിടെ അമ്മച്ചപ്പ്യാറ്
ആ മനസ്സിലായി മനസിലായി നിന്നോട് പറഞ്ഞക്ക്ന് ന്റെ മാപ്പിള ഇന്നലെ പറഞ്ഞ്ക്ക്ന് അതെ കു കുറത്താണിക്ക കോഴിക്കടയിലാണ് ഇന്റെ മാപ്പിള അപ്പൊ
ഏ അയിന്റെ മാപ്പളാ കോഴിക്കാടിയിലാണ് വെല്യടത്ത്
ആ
ആ കോഴിക്കട ഇപ്പൊ ആക്സിഡന്റ് ചെറിയൊരു അപകടം ഉണ്ടായിട്ട് കൊറച്ചായിട്ട് പോക്കില്ല
ആ അല്ലാതും കഥ അതൊക്കെ തന്നെയാണ് ആക്സിഡന്റും കേസും വേറെ
ആഅതന്നെ അങ്ങനെ അവര് അപകടം ഇണ്ടായി വൽപ്പോ അയ്യാതായി കൊറെയൊക്കെ ഹോസ്പിറ്റല് വെല്യാടം വട്ടത്താന് വെല്യാടം
വട്ടത്താണിക്കൻ മനസ്സിലായി കേട്ടക്ക് ന് കേട്ടക്കന് ന്നട്ട് വേറെ ഇമ്മ ഇപ്പൊക്കെ ഉണ്ടാ ഉമ്മാക്ക ഉപ്പക്കൊക്കെ ആഅങ്ങനെ പ്രായമുള്ളവരുണ്ടാവുമ്പോ എന്തായാലും ഒരു ചായം കാടി നോമ്പാർക്ക ഒക്കവാണം ഇവിടൊക്കെങ്ങനെ തന്നെയ പിന്നെ ഓലൊക്കെ മരിച്ചപ്പോ പിന്നെ അങ്ങനെമു ണ്ടാക്കും ഞാനും നോമ്പൊക്കെ നോറ്റിന്നേ ഞാൻ രണ്ടു മൂന്നെണ്ണം നോറ്റിട്ട് പിന്നെ ഒക്കെ ഇല്ലാതായി
ആഇപ്പൊ അങ്ങനെ തന്നെയ ഞാൻ മൂന്നെണ്ണം നോറ്റ നാലാമത്തെ നോറ്റ അന്ന് കുച്ച വര പിടിച്ചു ഉച്ച വര പിടിച്ചു പിന്നെ പറ്റീല എന്താ ചെയ്യാ സങ്കടായി
ആ ഞാന അതെന്നെ പത്ത് തോൽക്കാന്നുള്ളത നോറ്റത അതൊക്കെ പോയി
ആ എനിക്കും അതന്നാ എന്താ ചെയ്യാ ഞാന അതേ ക്ക് എന്റെ മോനെ വറ്റിയുള്ള സമയത്ത് ഞാനാന് കൊറെേ നോമ്പ് ഒഴവാക്കി ആഅപ്പൊ അതൊക്കെണ്ട് ച്ച പിടക്കെ പിന്നെ കഴിഞ്ഞ ഇപ്പൊ മൂന്ന് വയസാവണേ
ഏ എന്നിട്ട് ഇപ്പഴും അന അപ്പൊ നോമ്പ് ആ ഉടനെ പിറ്റത്തെ കൊല്ലം തന്നെ വീട്
ആ ഫാസ്റ്റിത്തെ ഇതിൽ വീട്ടിയാലേ നമ്മുക്ക് മുദ കൊടുക്കേണ്ട എന്നൊക്കെണ്ട് പിന്നെ ഞാൻ അന്നൊക്കെ പറ്റിയില്ല അങ്ങനെ പിന്നെ പിന്നെ പിന്നെ അങ്ങനെണ്ടായി ക്ക ആ പിന്നെ മുദ്ദ എടുക്കും ആഹ് മഴ ഇല്ല കുറവാണ് ചാറി പോണ്ട് അര് ഇക്കട്ടീ അ ചാറി രണ്ടപ്പാ ഓ ഇടുത്തടന്നയാക്കി ഇക്ക
മാലിമത്തൊക്കെ എടുത്തോടുന്നു എന്താ വെച്ചാല് മിഷീനിലിട്ട് ഉണക്കിട്ട് കൊണ്ടട്ട കാരണേ ചാർന്ന്ണ്ടപ്പോൊെ ഇടന്ന്ോടടുന്ന് നീശം വണ്ടി പോയി ഒക്കെ എടുത്ത കൊടുു
ആഹ് ഞങ്ങള് രാവത്തത്തത് ഇതന്ന ിട്ടശട്ട് ഉണക്കി അത് പിന്നെ വേന്ന് കാറ്റാട്ടെ വാങ്ങി ന കൊറച്ചെന്റെ മെഷീൽ കെടുക്കുന്നെ ഉണക്കീയിട്ടില്ല എീ് എല്ലാ ഞാനും ഞാൻ മരോളായിട്ട് ഞാൻ തന്നെയുള്ള മോനണള്ളത് മൂന്ന് നാത്തന്മാരാണ് അതില ഒരാൾ ഇവിടെണ്ട് എന്താള് ഇവിടെല്ല വന്നിട്ടില്ല ആട്ട ആ ഇപ്പൊ പോങ്ങ ആ രണ്ട് കുട്ടികളുണ്ട്
ആ കല്യാ വിഴിച്ചാല്ലേ
ആഹ് പവനക്കന്ന് ബുദ്ധിമുട്ടായപ്പോ പിന്നെ അങ്ങട്ട് വന്ന ആഹ എന്നിട്ട മൂപ്പര് വന്ന അടുത്ത വന്നാ
എല്ല ഇല്ലയ
എപ്പഴാ കട അടിച്ചിട്ട് വരാ
അത് അനി ഉച്ചയ്ക്ക് വന്നീ ഉച്ചക്ക്ന്നന്തേും ചോറ്ഴച്ച ഇവിടെ പ്രറയേരം കിടു പറഞ്ഞു ബീച്ചത്തൊക്കെ പോവുള്ളു അ ഇത്ര ചിലപ്പോ ഒരു മണിക്കൂും രണ്ട മണിക്കും ചിലപ്പോ മൂലർച്ചൊക്കെ നു പോും ഇന്ന ഇന്നാല അന്നരക്കായിട്ട ആ ഓർഡർ ഒക്കെ ഉണ്ടെങ്കി വണ്ടീത്തെ ഡ്രൈവർണ് ഓക്കെ അപ്പ ഓർഡർ ഉണ്ടെങ്കില് അവ കൊണ്ടിട്ട കൊടുക്ക അവിടെത്തന്നെ പോയി കൊ തുടങ്ങ അവിടെത്തന്നെ റൂമും സൗകര്യം ഒക്കെ ഉണ്ട്
ആഹ് അപ്പൊ കോഴി കൊണ്ടേണ അല്ല കോഴി ഇങ്ങനെ കടക്കെ ആക്കി കൊടുക്കണ വണ്ടിയട്ട ഡ്രൈവറാ
ആഹ അങ്ങനെയല്ല കൊണ്ട ഓഡിറ്റോറിയങ്ങൾക്കും ഇങ്ങനെ കാറ്റ ക്ക കൊണ്ടട്ട കൊടുക്കും എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞ അനെ വന്ന് കൊടുക്കും ഇല്ലങ്ക ഇങ്ങളടെ വരും ഇവിടെടുൊക്കെങ്ക ഇവിടെടുൊെ ഓഡിോിയൾാണെങ്കിൽ ഇവിടെ വന്ന് കൊടുക്കും അങ്ങനൊക്കെ
ആ് എവിടെ ഇപ്പൊ കല്യാണ എഞ്ഞിക്കണ കൊടുക്കാ
കല്യാണം കഴിഞ്ഞ തിരൂര് ആ
ആഹ തിരുതില
പഞ്ങ്കേ
ആഹ ആഹ് ആഹ ഇന്റെ ആപ്പൊക്ക കടയന്നെ നത്താൻ ഒരാളെ കട വാങ്ങി
ഉം അത് ഞങ്ങളും അങ്ങനെത്തന്നെ ഞങ്ങള് പിന്നെ അങ്ങനത്തെൊ ഒരു കടണ്ടായി പിന്ന ഒക്കാഞ്ഞിട്ട് പിന്നെ ആള് പിന്നെൊരു സൗദിയൊക്കെ ഒരു പോക്ക് ഉണ്ടായിരുന്നു അപ്പൊ ആ കട കാടാണ്ട് പോയി കൊടുത്തയി ബാക്കി എന്നിട്ട് പിന്നെ നമ്മള് വേറെ വേറെതും വേറെ ആൾക്കാരടെ കട അതും ഹോൾസെയിൽ വറ്റി നോക്കണ വലിയ കടയാണ് ഉഏ
ആഹ അത നന്നായി ആപ്പിളി അങ്ങനത്തെന്നെ ആദ്യം വലിയ ഇവിടെ ഇവിടെ വൈല്ലത്തൂര് കഴിഞ്ഞിട്ട് പൊന്മണ്ട ഗൾഫിന്ന് വന്നതാണ് അവിടെ എട്ട് അത് കച്ചവടം അടുത്താ പോത് വേറെ കടന്ന് വേറെ വില കുറച്ച് വിൽക്കുന്ന ആൾക്കാരുണ്ട്
ആ് വില കുറച്ച് അതേപോലെത്തന്നെ ഇത് ഉണ്ടക്കുന്നത് ഈ കട ഈ കട ഇവിടെണ്ടായ കാരണം മറ്റ ഞങ്ങളെ കട പറ്റൂല അ ഇങ്ങന കച്ചടം കുറഞ്ഞഞ് കുറഞ്ഞഞ് നമക്ക് ന്ടയപ്പാ
ആഹ് ഇവര് ഇപ്പൊ ഒരു ഒരു കമ്പി ഒ ആൾക്കാർ ഇറങ്ങീട്ടുണ്ട് അവര് നല്ല വില കുറച്ചിട്ട് എല്ലോട്ടും ഒരു കട എടക്കണ ആ അവർക്ക് എങ്ങനെ പി ഇങ്ങനെ വില കുറച്ചിട്ട് വിൽക്കാൻ പറ്റൂ വലോട്ട് ഇട ഇിട്ട് അപ്പൊ അവ ബുദ്ധിമുട്ടി വേറെ അതായത് കണ്ടുപിടിച്ചൊന്ന് ഒത്തു വരേനി അപ്പൊ ഒരു ആക്സിഡന്റ് ആയി ആ ഇ കടയിൽ പോക്ക തുടങ്ങിില്ല അപ്പോന് പിന്നെ ആ വഓപ്പൊഷോക്കെ ക്കെ കഴിഞ് വന്നപ്പോന് പിന്നെ ഒന്ന് ബാത്റൂമില് തേക്ക് വീണ് ീപ റ യാത്ര കളും കെട്ടി ഇവ അങ്ങനെ നടക്കണ്ട് എനിക്ക് രണ്ടാളാണ് രണ്ട് ആൺകുട്ടികളാണ് വലുതിന് ആർവായസായി ചെറിയ എനക്ക് മൂനായ്സ്
വ വല്ലും കാതതൊക്ക ത
ന്നെ അവരോ എന്ത വന്ന് നന്നായി വരുമ്പോ തന്റെ കീടൊക്കെ അപകടം ഉണ്ടാവും ചെയ്യാ
പനിയൊക്കെ ഉണ്ടായില്ല ഇപ്പ സീസണല്ലെ പനിന്റെ
ആഹ് പനിയാണ് പനിയൊക്കെ ഓരോത്തർക്ക് ഉണ്ടായി മാറും ഇപ്പ ചെറീനു ഇന്നിപ്പ ഇന്ന് തൊട്ടുണ്ട മറ്റന്ന് പോകണ്ട് എന്താന്ന് അറിയില്ല വയറ്റന്നോക്ക് പിടിച്ചക്കൻ കുറച്ച് കാണിച്ച ഇപ്പ രണ്ട് പ്രാവശംണ്ട് ലൂസായിട്ട് പോകണ ഇനി ഇപ്പോ എന്നാ നോക്കിട്ടാണ് ഇല്ലെങ്ക രാത്രിട്ട് കൊണ്ടയൊക്കെണ്ടി വരും എന്താന്നന്ന് അറിയില്ല ഓരോരുത്തർക്കും ഓരോത്തർക്ക ഇങ്ങെ വരികയാണ്ല്ല ഒൾ ുന്ന ഒരാൾക്ക് ഇ എന്തെങ്കിലും പോസം എന്ത ഉണ്ടാവാം ചെിലപ്പോ എന്തെങ്കിലും ഇപ്പ മഴക്കാല ആയതുകൊണ്ട് അങ്ങനെ എന്തെങ്കും ബുദ്ധിമുട്ട്ണ്ടന്നുള്ള അറിയില്ലല്ലോ ക്കട്ടക്കറല്ലങ്കിൽ കൊണ്ട യോക്ക മക്കള കേടാ
മക്കളൊക്കെ അത് സ്കൂളട്ട് തന്നിട്ട് ഒരാൾ കുളം നീന്താൻ പോയിക്കണ് പിന്നെ ഒരാള് ഏതാ ചോറും ഇന്തൊക്കെ തിന്നിട്ട് ട കളിക്കണതാ കുളിച്ചിട്ടില്ല ഒരാള് പിന്നെ പുറത്തു വലിയ ആളാണ് ഓന് പിന്നെ വിട്ട് കൊൊഴിക്കണം
ആഹ ഇനി കുളത്തിക്കൊക്കെ പോകുമ്പോ പേടിക്കണം
നീന്തൊക്കെ ഉണ്ട് നിച്ചണ്ട് പക്ഷെ വ ല്ലാതെ വിടലൊന്നുമില്ല നാലു
എന്നാലും പേടിയന്നാണ് നല്ലോ ശ്രദ്ധിച്ചോണ്ടി എവിടെൊക്കെ ഓര അത കടെ കേട്ട നോവ്പക്കെ ഇപ്പോ എന്താ ജ്യൂസ്‌ ന്തേം ഉണ്ടാക്കിട്ടാണം അല്ലാപ്പോ ആറുമണി മകാല അഭോവത്തിന് ന്റെ അടുത്തിലേക്ക് ഇറങ്ങാന്ന് വിചാസിക്ക വെള്ളം കേൾക്കാ മാത്രമല്ലോ ഇത പൊരുക്കാട പൊക്കാട്ട കാടി പത്തിന്ണ്ട് കഴിഞ്ഞ പൊരുത്താടിക എന്തും അ അടെ ന്താച്ചാല് അന്റെ മാപ്പളന്റെ സ്നേഹിതന്റെ കടിന്ന് കൊറച്ച് പൊതിക്കടിയൊക്കെ വെർതെ പോയി ങ്ങനെ കമ്പനി അടിച് വർത്താനം പറഞ്ഞിരിക്കും ആ അപ്പ എന്തോ മുൂപ്പർക്ക് കൊറച്ച് കാര്യം എന്തെലും ചൈത് കൊടുക്കുവോ കുട്ട്യാക്ക് കൊടുത്താളാ പറഞ്ഞയാണ്ട് അപ്പൊ അങ്ങനെ ആകുമ്പോ ചെലപ്പം എന്ത് ചെയ്യും വയ്നാരംകുമ്പോത്തിന് ഇല്ല തൊറക്കാന് ഷോൾഡര് പൊട്ടിക്ക് ണ് സെർജറികയിഞ്ഞ് കടുക്കണേ ഇല്ല അത് നടത്തൻപ്പ പെട്ടന്ന് ഇതിന്റെ മുതലാളി എന്താ ആളാ ഒഴിപ്പിക്കാനഞ്ഞേ അവരറിവില് വേറെ ആളെ നടത്താൻ കൊടുത്തി പൈസ കൊടുക്കല്ലോ ആ പൈസങ്ങെ തിരിച്ച് വാങ്ങി നു നമ്മക്ക് പോകവാ സമയത്ത് പൈസണ്ട് കൊട്ത്തിട്ട് തിച്ച് തരാന്ന് പറഞ്ഞഞ് ന പോണ സമയത്ത് എന്താ അപ്പ ഈ നടത്തുന്ന ആൾക്ക് ഇനിയിപ്പോ അവിടെ കച്ചവടംക്കെ വെച്ച് കാട്ട് വരികയാണെങ്കിൽ തരുമോന്ന് അറിയില്ല ആഹ് അതൊക്കെ നമ്മളെ ഭാഗ്യം പോലെ ഇരിക്കും ഉ ആഹ് ഉം പിന്നെ വേറെ ആന്നനെ അപ്പ വിളിക്കട്ടാ അൻക്ക് ഇ പ്പൊ വിളിക്കാം
ഉം